ഹലോ
ആ ശരിയായോ എല്ലാം
ഹലോ
കൊടുത്തോഓ
ആ കേക്കാം കേക്കാം കേക്ക ആ
അയച്ച്കൊടു ന്തോ അവർക്ക്
ആകൊടുത്ത കൊടുത്ത് ഉം വേറെ പറ വേറെ എന്താ ആ ഞങ്ങക്ക് ഞങ്ങക്ക് ഈ വ്യാഴാഴ്ച കല്യാണം ഉണ്ട്
ആരടയാ
ഞാൻ ഇപ്പട ഒരു മാളു ചേച്ചിടെകാര്യം പറയത്തില്ലേ
മാളു ഒ
ആ ആ ചേച്ചിടെക്ക അനിയന്റെ കല്യാണോ
അന്നരം കല്യണത്തിന് ഞങ്ങള്ൾ ഗൗണൊക്കെ ഇടാന്ന് വച്ച മുടിയൊക്കെ ഒന്ന് ബ്യൂട്ടി പാർലറി പാേമഎന്തങ്കലൊക്കെ ചെയ്യണമന്ന് വിചാരിച്ചു നടന്നില്ല ആ ആ ചെയ്യണംല്ലാംവിചാരിചാ പക്ഷെ പൈസ ഒന്നും സെറ്റ് ആയില്ല അതുകൊണ്ട് പിന്നെ ഇവിടെ ഉ ഞമ്മടെ ഒരു ബന്ധു ഒരു കൊച്ചുണ്ട് അവൾ മെ ബ്യൂട്ടീഷ്യന അപ്പൊ അവിടെ അടുത്ത് ഞാൻ പറഞ്ഞ എനിക്ക് മുടി ഒന്ന് സെറ്റപ്പ് ചെയ്ത് തരണേ മുടി ഒന്ന് കെട്ടി വ ആ. വരന്ന് പറഞ്ഞാ രാവിലെ പിന്നെ ഗവൺ ഇടാ വിചാരിക്കുവ
ഏത് വി കണറുണ്ട് ഏതാ നീല കളറാ
ആ അന്ന് നീ നിന്നെ കാണിച്ചന്നില്ലായിരുന്നോ
ആആആ ആ നല്ല അടി എനിക്ക്ഇഷ്ടപ്പെട്ടാറരുന്നു
ആ ആ ഗൗണും ഇട്ട് മുടി നല്ല അടിപൊളിയായിട്ട് കേട്ടെ എനിക്ക് ജോതിവന്നപ്പോ ചേച്ചി കെട്ടണം നല്ലതായിരിക്കും അനക്ക് ഈ ഫ്രണ്ടി നിങ്ങ മുടി ഇങ്ങനെ പിന്നെ പിന്നെ പിന്നി പോകല്ലോ ഫോട്ടോ കാണിച്ചു തരാം ആ് അപ്പൊ അതുപോലെ എനിക്ക് കെട്ടി തന്നപ്പോ ഒരു സ ഒരു കേട്ടി തന്നുച്ചാ പറ ഇപ്പ നിന്നെ കണ്ട വേറെ പോലെ തോന്നു പക്ഷെ നല്ല രസംണ്ടെന്ന് പറഞ്ഞഞ് പറഞ്ഞുപക്ഷെ അന്ന് അവള നല്ലതായിട്ട് എടുത്തല്ല കെട്ടിയത് അതുപോലെല്ലല്ലോ പക്ഷെ നല്ലയാ ഇതെനിക്ക് ചേരുന്നന്ന് പറഞ്ഞു അ ഞാൻ വിചാരിച്ചുഅത് തന്നെ ഗൗണ്ട് കൂടിടാം ഞാൻ ആ ഒരു ഹെയർ സ്റ്റൈൽ ഇരുന്ന് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് അത് അവക്ക് ഇ ഇട്ട് എടുത്ത്അവള് കെട്ടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്
ഓക്കെടാ അങ്ങനെ തന്നെ കെട്ടെ
ആ
ജോലി ഇവിടെ ഉണ്ടോ
ജ്യോതി ഇന്നലെ കയറിപ്പോയി അ പറഅച്ഛന് ഈ വ്യാഴാഴ്ച വ്യാഴാഴ്ച്ച വ്യാഴാഴ്ച ങ ഈ വ്യാഴാഴ്ച.
ആ ആ ആ
ഉം അങ്ങനെ ഇരിക്കും, പിന്നെ
എന്താപ്പ നമ്മള ആൾക്കാർ പെന്തക്കോസുകാരാണൊ?
അല്ലല്ലല്ല ഹിന്ദുക്കളാ
ഹിന്ദു.
ഉം അന്നേരം ഞങ്ങ അങ്ങനെ രണ്ടുദിവസം രണ്ടു ദിവസം, കുറച്ചു ദിവസത്തേക്കെ അവിടെ കാണും, അത്രേയുള്ളു ഉള്ളു. ഞാൻ ഇതുവരെ അങ്ങോട്ട് തില് എന്നെ എന്നും തിരക്കും എന്താ ആൻസി അങ്ങോട്ട് വരാത്ത എന്ന്. ആഇ ച്ചാൻ പോകുമ്പളെല്ലാം ചോദിക്കും അവളെന്ത്യട അവളെ കൊണ്ട് വരട്ടെ എന്ന് ഞാൻ പിന്നെ അവൾക്കു പ്രോജക്റ്റ് തിരക്കാ ഞാൻ പറഞ്ഞു ഇപ്പോഴൊന്നും നമ്മള അങ്ങനെ പോന്ന ശരിയല്ലല്ലോ
ഉം ഉം
പൊക്ക ഞ്ചെരിപ്പ് വാങ്ങിച്ചു ങാ എനിക്ക് പൊക്കഞ്ചെരിപ്പ് വാങ്ങിച്ചു.
ആ എടി പൊക്ക ചെരുപ്പൊക്കെ വാങ്ങിച്ചു നിങ്ങളടെ അച്ചച്ചനേക്കാട്ടും വലുതായി പോവാ നീ
ഇച്ചിരി ആ കൊച്ചിന്റെ അത്രയും നീള ഇല്ല ഈ ഗൗൺ അങ്ങ് താഴെ വരെ കിടക്കുവല്ലയോ
നിങ്ങൾ ഒരേ നീള അല്ലേ ഡി അച്ചാച്ചൻ കുറച്ചു കൂടെ പൊ കൊണ്ടില്ലേ
ആ ഞാൻ കൊച്ചിന്റെ തോളിന്റെ അവിടെ അങ്ങാണ്ട ആാവുന്നേ ഉളള്
ആന്ന് അപ്പൊ ഇതങ്ങ ഉടുമ്പൊ കറക്റ്റ് ആയിട്ട ഇരിക്കും.
ഇല്ല നേര ഇല്ല എന്നാലും ഒരു ച്ചിൽ ഇച്ചിരി കുറവാ വലിയ ഹിൽ അല്ല ഒരുവിധ പൊക്കള്ളതാ ഗൗൺ ഇങ്ങ താഴെ വരെ കിടക്കുന്ന കൊണ്ട് ഹീൽ ഇട്ടില്ലെങ്ക കൊള്ളത്തില്ല ഹീലിട്ടാലേ എനിക്ക് നീളം തോന്നിക്കത്തുള്ളൂ അങ്ങനെ പിന്നെ എന്തായാലും ഞാൻ ഒരു ഹീല് കണ്ടുപിടിച്ച് അത് എനിക്കത് വാങ്ങിച്ചു തന്നു ഈ മാസം പിന്നെ മുപ്പത്തൊന്നാം തീയതി ഞങ്ങളടെ ഹസ്സിന്റെ ബർത്തിടെയാ. എൻ എന്തോ വാങ്ങിച്ചിട്ട് കൊടുക്കു, അതെ. ഷൂവ് വായിക്കണോ ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടാ അപ്പ ഞാൻ വച്ച് ഒരു ബാറ്റ് വങ്ങ്ച്ചു കൊടുക്കാന്ന്.
ങഅ
ആയിരം രൂപയക്കെ ആവും ബാറ്റിനന്ന്
അച്ചാച്ചന്റെ അടുത്ത് തന്നെ ചോയിക്കണ്ടേ പൈസ.
ആഹ് എന്തെങ്കിലും ഒപ്പേ അല്ല തക്കാലം ഇപ്പ ആരുടെങ്കിലും കടം വാങ്ങിച്ചിട്ട് ടൂഷം കിട്ടുമ്പോ കൊടുക്കന്ന് പറഞ്ഞാലും മതിയല്ലോ
ആഹ് ആഹ് ആഹ്
അങ്ങനെ മ്മ് ബാറ്റ് വാങ്ങിക്കണോ അതോ ഡ്രസ്സ് വാങ്ങിക്കണോ അത് പക്ഷെ കാശില്ല ഒരു ചെറിയ ഞങ്ങക്ക് രണ്ടുപേർക്കും മാത്രം
ആഹ്
ഒരു കേക്ക് വാങ്ങിച്ച് മുറിക്കാം പിന്നെ ഒരു ഷർട്ട് എടുത്ത് കൊടുക്കാന്നൊക്കെ പ്ലാനിങ്ങിലിങ്ങനെ ഇരിക്കുവാ
ഈ മാസം മുപ്പതോ
മുപ്പത്തൊന്ന്
ഉം മുപ്പത്തൊന്ന് ഉം
ജോലിക്കാരിയായിരുന്നേ ഞാന് ഫോണങ്ങ് വാങ്ങിച്ചു കൊടുത്തേനെ ഇപ്പോ ഇവിടെ കൂട്ടുകാരല്ലാം ഐഫോൺ എടുക്കുന്നു ഓരോരുതാരോരുത്തരായിട്ട് ഇപ്പ എടുത്തു തൊടങ്ങി ലോൺ ഒക്കെ ഇട്ട് ഐഫോൺട്ടു തുടങ്ങി എന്റെ കൊച്ചിന് ഫോണെല്ലാം കംപ്ലയിന്റ് ആയിരിക്ക അപ്പ ഞാൻ വെച്ച് ദൈമേ ജോലി ഉണ്ടാരുന്നെങ്കിൽ ലോൺ എടുത്തിട്ടാലും എന്റെ കൊച്ചിന്റെ ഒരു ഐഫോൺ ഞാൻ ഗിഫ്റ്റ് ചെയ്തേനെ നടക്കണില്ലല്ലോ
എല്ലാം നടക്കോടെ പൈസടെ പ്രശ്നങ്ങളാ ല്യോ എല്ല
ആഹ് ഞങ്ങടെ വീട്ടി ബിൻസി ആണേ ഇപ്പ ഉം ലുലുമാളിൽ എങ്ങണും പോയി നിക്കാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു കൊട്ടിയത്ത് കഴിഞ്ഞസോളോ ഇവിടെ വന്നപ്പോ ആ വീട്ടില് പൈസടെ ബുദ്ധിമുട്ടേ അമ്മയ്ക്കെന്തെങ്കിൽ ലോൺ അടക്കണം മാസം നാലായിരം രൂപ വേണം അപ്പനിപ്പോ അങ്ങനെ വയ്യാത്തോണ്ട് പണിക്കൊന്നും പോകുന്നില്ല വീട്ടു ചെലവും ഫോൺചാർജും അവക്ക് എക്സാം എല്ലാം കൂടെ
ഉം പറ്റുവെങ്കി പറ്റുവെങ്കി പോവാൻ പറയടി ഇതമ്പാ നമുക്ക്
ആഹ് അന്നേരം അവള് പറഞ്ഞ് എന്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞ കൊട്ടിയത്തെ നമ്പര് വാങ്ങി ച്ചു കൊടുത്ത് അവിടെ ഇനി ഒരു സി വി അയച്ചു കൊടുക്കാൻ പറഞ്ഞു അവള് എന്ത് എം കോമിന്റെ ക്ലാസ് തൊടങ്ങി അവള് പോയായിരുന്നു ഒ ദിവസം ആഹ് തൊടങ്ങിയന്ന് ആഹ് അപ്പൊ ഞാൻ പറഞ്ഞ് കൊഴപ്പവില്ലടി ഇവിടെ കൊ ട്ടിയം ഇവിടെടുത്താണല്ലോ ഞങ്ങ വിടടുത്തില്യോ അപ്പോ ലീവ് ഒക്കെവുമ്പോ നീ ഇഞ്ഞോ വന്നാലും മതി ഞാനൂടെ ഹെൽപ്പെയ്യാം പേപ്പറൊക്കെ ഞാൻ വരയിട്ട് തരാം ഞാനൂടെ പറഞ്ഞേക്കെ തരാം പിന്നെ ഇവിടെ കൊട്ടാരക്കര ഐ മാൾ അതില് പുത്യ ചോയ്സ് തൊടങ്ങീലെ സൂപ്പർ മാർക്കെറ്റ് ആഹ് അവിടെ വേക്കൻസി ഉണ്ടോന്നൊന്ന് ചോയ്ക്കണേന്ന് പറഞ്ഞു ഞാൻ നോ
എടി അവടെ കാണും കാരണം അത് തൊടങ്ങിയതല്ലേ ഒള്ളൂ
പക്ഷെ നമ്പര് ഒന്നും ഇല്ലടി ആ നമ്പരൊന്നല്ല ഞാൻ പറഞ്ഞു നീയെപ്പഴാ
പത്രത്തില് ഒരു പരസ്യം ആ അവിടുത്തെ സാധനങ്ങളുടെ ഒരു പരസ്യത്തിന്റെ ലിസ്റ്റ് ഇവിടെ കെടപ്പുണ്ടായിരുന്നു.
നമ്പര് ഇതിലേ അയക്കോ
അയ്നകത്തെങ്ങാണ്ടോ നമ്പറുണ്ടോന്നറിയാൻ വയ്യ ഒണ്ടോ ഞാനൊന്ന് നോക്ക
ആ ഒണ്ടെങ്കി എനിക്കിട്ടെ ആ ഞാനൊന്ന് വിളിച്ചോക്കീട്ടെ അതാവുമ്പോ അവിടെ ആണെങ്കില് ഒരു സമാധാനം ഉണ്ടല്ലോ മ് ഹോസ്റ്റലൊക്കെ കാണത്തില്ലേ അവിടെ
ആ അതിനെ പറ്റിയൊന്നും അറിയത്
ഹോസ്റ്റലുണ്ടെന്നാ ഞാനറിഞ്ഞ ത് കാരണം ഇവിടെ ഇ കൂട്ടുകാര് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അ ആ പഴ മാൾടെ ഫ്രണ്ടില് പുതിയ ഓപ്പണിംഗ് ആണ് ജോബ് വേക്കൻസി ഉണ്ടെന്നും പറഞ്ഞ് ആ അങ്ങനെ ഇവിടുന്ന് കൊറേ പേര് ഇന്റർവ്യൂന് പോയപ്പോ അവിടെ ഏഹ് അവിടെ നിക്കണോം പറഞ്ഞായിരുന്ന് അവിടെ ഹോസ്റ്റലുണ്ട് അവിടെ നിൽക്കണം ഫുഡ് എല്ലാം ഉണ്ട് അപ്പൊ ആ ചെറുക്കന് പ്ലസ് ടു ഒന്നും ജയിച്ചിട്ടില്ല പത് പത്താം ക്ലാസ് എങ്ങാണ്ട് കഴിഞ്ഞതാ അപ്പൊ ആ ചെർക്കന് എന്തോ ഇരുവത് പതിനായിരം രൂപ വേണോന്ന് പറഞ്ഞ് എട്ട്
ഉം
ആ പറഞ്ഞ് അവന് ഇരുപത് വേണന്നും പറഞ്ഞ് വാശി പിടിച്ചിട്ട് അവൻ പോയില്ല, അവന്റെ കൂടെ അന്ന് എല്ലാരും വഴക്ക് നമ്മള് ചെന്ന ഉടനെ നമുക്ക് ഇരുപതൊന്നും കിട്ടില്ലല്ലോടി പതിനെട്ട് തന്നെ കിട്ടിയത് വല്യ കാര്യം അല്ലിയോ തൊടകത്തി അത്രായി പിന്നെ പിന്നെ ആമ്പോ കൂടത്തില്ലേ അവൻ പതിനെട്ടൊക്കത്തില്ലാന്നും പറഞ്ഞിട്ട് അവനിപ്പോ ഇവിടെ വന്ന് നോ ആ പിന്നെ അല്ലാത്
ഞങ്ങടെ അമ്മ എന്നാൾക്ക് ചോയ് യും ചെയ്തു അവിടെ തുടക്കാന കേം ക്കേം ചെയ്ത് അവടെ തൊടക്കാൻ എങ്ങാനും ആള് വേണായിരുന്നെങ്കി പോവായിരു ന്നെന്ന് നമ്മടെ കുനിയാനൊന്നും വയ്യ എന്നാലും
യ്യെങ്കി പിന്നെ എന്തിനാടി
ആഹ് അതാ ഞാനും പറഞ്ഞ അമ്മ അവടെ അടങ്ങിയിരിക്ക്
ഉം സത്യം വി
ആഹ് പുതുതായിട്ട് തുടങ്ങുന്നണ്ട് ആണ് ഒക്കെ വേണമായിരിക്കും എന്റെ ഒരു അനിയത്തി ഇവിടെ പുനലൂര്ന്ന് പറഞ്ഞ രാദാസ് പുതുതായിട്ട് തുടങ്ങിയ അവിടെ ആ അത് പുതുതായിട്ട് ഇപ്പം ആ സമയ ആയപ്പ അവൾ തുടങ്ങിയ ആ സമയത്ത് അവള് ആളെടു ഇപ്പുണ്ടായിരുന് അവള് പോയി ആ അന്ന് തന്നെ അവക്ക് അവള് അവളോട് പറഞ് പിറ്റേന്ന് മുതൽ വരാൻ പറഞ്
മ്മ്
ഇവിടെ ആളെ വേണമായിരുന്നു ആ അവിടെ പോലും പ വാനട്ടൊന്നും ഇല്ല പന്ത്ര ണ്ടോ പോന്നാലോ പ ങ്ങ് അത്ര ത്രോ ഉള്ളൂ ഇപ്പൊ നല്ലതല്ലേ പനട്ട് കിട്ടുന്നത്
നടന് പോലോ അവക് കാര്യങ്ങള് നട ഞാൻ വിചാരിചെ നീ എന്തെ ഉണ്ടെങ്കി എനിക്കി ന്നിട്ടേക്ക്
ഉം ഉ ഉണ്ടെങ്കിൽ ഞ അത് നോക്കട്ടെടി ഞാനത് ഉണ്ടെങ്കിൽ ഞാന് നമ്പര് അയച്ചു തരാ പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ ഒരു കൊ ച്ചിന്റെ കാര്യംന്റെ പ്രസവി ഗർഭിണിയാലും തല വലു താന്നൊക്കെ പറഞ്ഞന്ന് അവള് പ്രസവിച്ചി കേട്ടോ ഇന്നലെ ഇന്നലെയ മിങ്ങയന്ന് കുഴപ്പ ഒന്നും ഇല്ലടി ഒരു കുഴപ്പവും ഇല്ല പ്രസവായിരുന്നു ആ അവര് പറഞ്ഞു പേടി രന്ന് പറയപ്പം പേടിച്ചു പോ ത്ത് ലീസ്
പ്രസവം കഴിഞ്ഞിട്ടാണെങ്കിലും കാണുമ്പ ആ റിയുന്നെങ്കി അങ്ങ് അറിയട്ടെ
ആ ഓ എന്നാലോടി എന്നാലും നമ്മള് ന്റെമ്മേ ഒരു കൊഴപ്പാെല്ലാതൊരു കുഞ്ഞിനെ വേണ നമ്മള് ആഗ്രഹിക്ക്ന്നേ അവര് പെട്ടെന്ന് വിളിച്ച് ഇങ്ങനെ ആ ഇങ്ങനെ സ്കാനിങ്ങിന് എന്തോ കുഴപ്പുണ്ടന്ന് പറഞ്ഞപ്പം സത്യം ഞങ്ങളും അങ്ങ് പേടിച്ചു പോയി അവളും അവൾക്ക്‌ അവളാ ഒന്നും കഴിക്കെ ഒന്നും
ആ സമയത്ത് കുഞ്ഞിന് എന്തെങ്കിലും പറ്റിപ്പോയാരുന്നെങ്കിലോ
ആ പക്ഷെ ശരിക്കുള്ള നോർമൽ പ്രസ വം തന്നെ ആയിരുന്ന്
ആ ആ ആ
ആ ഒരു കുഴപുല്ല മൂത്ത മൂത്തത് പെങ്കൊച്ചാട്ടോ മൂത് തും ഒരു പെങ്കൊച്ച അയിനെ പോലെ തന്നെ ഇരിക്കുന്നു രണ്ടാമത്തതും ആ ഇതും പെങ്കൊച്ചാ
ഓ നിങ്ങളൊക്കെ കാണാൻ പോന്നില്ലേ
ഞങ്ങളൊക്കെ ബന്ധുക്കാരാ അവര് ഇവിടാടി എസ് ഐറ്റിയിലാ തിരുവനന്തപുരത്താ ആദ്യത്തെ കൊച്ചുവിട
ആ
എന്ത് കൊച്ച് എന്തായാലും കൊഴപ്പല്ല ആ ഒ ഒരു കുഴപ്പുല്ലാതെ കിട്ടിയത് വല്ല്യ കാര്യം ആ പോക്കൊക്കെ കാണക്കായിരിക്കും മൂത്തവളെ കാണാൻ പോയതാ ഞാൻ ചിലപ്പോഴേ പോവതൊള്ളു എനിക്ക് ജൂൺ ചിലപ്പം ആദ്യ ആഴ്ചയിലൊക്കെ തിരിച്ച് പോണ്ടി വരും ആരേലും കൊണ്ടോ എന്തോ വ
ആ ആ അവരുടെ വീട് എ
അവളെ കെട്ടിച്ച് വിട്ടത് കണ്ണൂരാ
ആ
അവളുടെ വീട് ഇവിടെ അടുത്താ ആ അടുത്തെന്ന് പറഞ്ഞാ അഞ്ച കഴിഞ്ഞിട്ട് ഞങ്ങടെ അമ്മെടെ ഒക്കെ വീടിന്റെ അപകത്തായിട്ട് വെരും
ആ
അവളെ വിളിക്കുമ്പോ ഞാൻ ചോദിക്കും എടി കണ്ണൂര് ചെർക്കമാര് ഉണ്ടെങ്കി എനിക്ക് കൊണ്ട് വ
ആ നീ അന്ന് പർണെനെ ഓർമ്മ ഇണ്ട്
അവ്ടെന്നും നമ്മളെ ബന്ത്കോസരൊന്നും ഇല്ല
ഉം ഉം ഉം ഉം ഉം ഉം അങ്ങനെ എടി നിങ്ങളെ അനിയൻ വിളി ക്കാറുണ്ടെടി
അനിയൻ വിളിക്കും എടി മെനഞാന്നു വിളിച്ച്
അവൻ എന്നാ ഇനി നാട്ടിലോട്ട് വെരുന്നെ
അവനോ അവൻ പോയിട്ടല്ലെ ഒള്ളു പക്ഷെ ഇപ്രാവശ്യം മുതല് പോയി കഴിഞ്ഞ ഒരു വർഷം കഴിയുമ്പോ വരാം
ആഹ് ഹ ഹഹ
അപ്പൊ ഇനി ഒരു വർഷം കഴിയുമ്പോ അയാള് വരുവായിരിക്കും
ങ്ങനേ എൻ്റേത് തീരാറായി ജൂലൈയിൽ തീരും ഉം
എന്തുആ
ആ ഞാൻ രണ്ടു വർഷാവും
ആഹ വേരുഓ
ആ രണ്ട് വർഷാവുമ്പോ നിർത്തി